ഹലോ കെൾ ആ നല്ല വിഷ് ശേഷം മഴയാണ്
ടെ മഴ ണ്ട്ലേ
ആഹ് വയങ്കര മഴ രാവിലെ തൊട്ടേ ഇങ്ങനെ മഴ പെയ്തു പെയ്ത് നി ക്കുവാ
ഇവിടെന്നന്ന് മഴ പെയ്തിട്ടേ ല്ല ന്ന് നല്ല വെയ്ല ല്ല ചൂടു ഉണ്ട്
നമുക്ക് ഇന്നലെ അതുപോലെആയിരുന്നു ഇന്നലെ പകല് ഭയങ്കര ചൂടും വെയിലു ആയിരുന്നു മഴയില്ലെങ്കി വരുന്ന ചൂടിന് ഭയങ്കര ചൂട് കൂടുതലാ
ആ തലേന്ന് ഇന്ന് നേരെം വിളുക്കണ വരെരുന്നു സുബേ ഒരു നാല് മണി വരെ മഴ പെയ്തു പക്ഷെ ഇന്നേരം നോക്കിയാല് ആ മഴ വന്നോ ഇല്ലേ പെയ്തോ ഒന്നും അറിയ അത്രയ്ക്ക് ചൂടാ
ആഹ് താണ് അവസ്ഥ കാലാവസ്ഥയൊക്കെ മാറി മറ ന്നെട്ട്
അതുകൊണ്ടാണ് അസുഖങ്ങളും ഉണ്ടല്ലോപ്പ മഴ പെയ്തപ്പോത്തിനൊക്കെ പനിയായി
ആ അതാണ് എല്ലാ വർഷവും ഇനെ മഴയാകുമ്പം പനിയകും സ്കൂളും തുറക്കും മഴയും പനിയും അതി കൊതുകും പ്പ ഈ ചക്കയും മാങ്ങേടൊക്കെ സീസൺ അല്ലേ
അതാാണ്ഇ കൊതുക് പിന്നെ പലെ എല്ലാ അസുഖങ്ങളും വര്ന്നര്ക് ആലോണം പൊ പിന്നെ കാലാവസ്ഥ മാറു പ്പം തന്നെ നമുക്ക് കയിക്കട്ട്കും നമ്മള് പിന്നെയും റെഡിയാവും മക്കള് റെഡിയാവില്ലല്ലോ
അതാണ്
ഉം ഉം
മഴവെള്ളം കെട്ടി കിടന്നിട്ട് ഓ ചായ കുടിയൊക്കെ കഴിഞ്ഞു ആഹ് ഇന്ന് കളിക്കാൻ പോയില്ല മഴയയൊണ്ട് ആ മഴയണ്ട് അല്ലെങ്കി വൈഇട്ട് കളിക്കാൻ പോവും
ആഹ് ഇവിടൊക്കെ ഇന്നാ എറങ്ങി ഇന്നലെ ഇതേപോലെ തന്നെയാ ഇവിട്ത്തെ അവസ്ഥ ഇന്നട്ട് പൊർതെന്നെ എർങ്ങാൻ കഴിയാഞ്ഞിട്ട്
ആഹ് സണ്ടേ ആയിട്ട് മൂടി പിടിച്ച് ഇങ്ങനെ മഴ
ഉം സെണ്ടേക്കെ ഒന്ന് പൊർത്തൊന്ന് എറങ്ങായായിരിക്കും അത് കയ്യ്ണില്ലല്ലേ എനിക്ക് ഇന്നല്ല സുഖാ ഇന്ന് ഇന്നത് പോലെ ഉം സ്കൂളുല്ല ഒന്നുല്ല മക്കക്ക് നല്ലൊരു ഇതായി പോല അല്ലെങ്കിതന്നെ മഴ കൂടുതലായി ചോയിക്ക്ണത റെഡ് അലേർട്ടാണോ സ്കൂള്ണ്ടോ ഇപ്പൊ തൊർന്നിട്ടല്ലേ ഒള്ളൂ
ആഹ് ഒരാഴ്ച ആയതല്ലേ ഒള്ളു സ്കൂള് തൊറന്നിട്ട് ഈ വർഷം എല്ലാ വർഷത്തെക്കെ അ ര അത് നമുക്ക് ഉച്ചക്ക് വെച്ചത് ഇരിപ്പു ഉണ്ട്
ആ അത് മത്
ആ നിങ്ങള് രാത്രീലേക്ക് ആ ചെലൂസം ചപ്പാത്തി കഴിക്കും
ഉം ഉം ഞങ്ങളും അങ്ങൻ തന്നെ രാത്രി ക്കും രാവിൽ തന്നെ റെഡിയാക്കുമ്പം അങ്ങനെ ആകും ചെലപ്പോ അത് ഇണ്ടാവില്ല ചെലപൊ ഞാന് നുമക്ക് ന്യൂഡിൽസോ ചപ്പാത്തിയോ നമുക്ക് ഈ രാത്രിയാവ്മ്പോ ലഘുവായിട്ട്ള്ളതാണല്ലോ വാണ്ടിയത് ചോറന്നെ കഴിക്കണന്നില്ല ഉച്ച ക്കാണല്ലോ അമക്ക്
ആ ഹെവി ആയിട്ട് കഴിക്കുന്ന ഉച്ചക്ക് രാത്രീലെ ഫുഡ് അതുപോലെ നേരത്തെ കഴി ക്കണോന്നാ പറയുന്നത്
ആ അതൊക്കെ തന്നെ ഇവടിം ചെയ്യാ ഈ വൈകുന്നേര് മഗ്‌രിബിന്റെ ബാങ്ക് കൊട്ത്ത് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാന് എന്താ കൈകണ്ടി വെച്ച മക്കൾക്കൊക്കെ വെക്കും പിന്നെന്താ വെച്ചാൽ വായിക്കുന്നെന്റെ എടയിലൊ ക്കൊറക്കം തൂങ്ങിയിട്ടും ഒറങ്ങിയിട്ടും പിന്നെ അത് കയിക്കാൻ കൊർ
ആ അത ആന്ന് ആ സ്കൂൾല് ചോറു കൊണ്ടോവോ
ആ ഇവിടെ പിന്നെ എട്ടാം ക്ലാസ് അങ്ങനെക്കെ കിട്ടൊള്ളൂ പിന്നെ നെയ്സറീക്കും അങ്ങനെകിട്ടൂല ആ നസറീക്ക് കൊടുക്ക്ണ്ട് ഇപ്പൊ കൊട് ക്ക്ണ്ട് ഓല് അയ് എത്രത്തോളം ഉണ്ടാവും പറയാൻ പറ്റുല്ല പിന്നെ നമ്മള് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കാന്നല്ലാതെ
ഓ സ്പെഷ്യലായിട്ട് സ്നാക്സ് ഒക്കെ എ എന്താ സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കുന്നത്
ഹും ഞാന് ചെറുതല്ലേ അപ്പം ഇന്നലെ ബ്രഡ് പൊരിച്ചു കൊടുത്തു അല്ലെങ്കി പഴംപൊരി അത്ര ഇഷ്ടല്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ യായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് മാറണം അതേപോലെ ആ നമുക്ക് ചോതി അതേ ചോറിന്റെ കൂട്ടാൻ ആയാലും അങ്ങൻ തന്നെ ഓ ല് പറയാ അത്
നമുക്ക് ആയാലും അങ്ങനെ അല്ലേ ഒരേ കറി ഒരേ എല്ലാദിവസ
ആ ആ ആ മടുക്കും അതേപോലെ ചോറിന് ഞമ്മൾ ഉണ്ടാക്ണ അങ്ങനെ ഉ പ്പേരി പയറു ഉപ്പേരി അത് പച്ചക്കറിയൊന്നും പറ്റൂല്ല എന്താ പറയാ ഉരുളക്കേ കിഴങ്ങൊക്കെ ആണെങ്കിൽ അത് പൊരിക്ക്യ
ആഹ് അത് ഇപ്പോഴത്തെ മക്കൾക്കെല്ലാം അങ്ങനെ
അങ്ങനെ അതൊന്നും കറിയൊന്നും വേണ്ട അത് കൂ ട്ടിട്ട് കഴിച്ചോളാ അങ്ങനെ
ആഹ് തോര നമ്മൾ ന്ന് നിങ്ങൾ ഉപ്പേരിന്ന ല്ലേ പറയ്ന്നെ ഞങ്ങള് തോരൻ എന്നാ പറയുന്നേ
ആഹ് ഞമ്മള് വിചാരിക്കണമാതിരിയൊന്നല്ല എട ഇവിടെ എന്താ പറയാ ഞാറാ യ്ച സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കായാരിക്കുമ്പോ എന്നോട് പറയല എന്റെ ഭർത്താവ് പറയും ഞായറാഴ്ച പച്ചക്കറി മാത്ര ആക്ക എന്നാലേ മക്കള് കഴിക്കുള്ളൂ ഓര്ണ്ടാവും ഇവടെ ഞായറാഴ് ച ഓരുണ്ടാകും ഇവടെ ലീവാണ് അപ്പൊ കഴിക്കും ഞാൻ പറഞ്ഞാ കഴിക്കൂല അപ്പ ഇന്നോട് പറിം എന്നും മീനും ഇറച്ചിയും ചിക്ക അങ്ങനെ കോഴിയൊക്കെ ആയി ഉണ്ടെങ്കിൽ ആ ശരീരം പിന്നെ ഒന്നിനും പറ്റു
ആഹ് സത്യാണ് ഇമ്മ്യൂ
ഉം ആഹ് അപ്പൊ ആഹ് ഇപ്പൊ ഇഞ് കറി ക്ക പച്ചക്കറി ഞൻ കൊടുക്ക്മ്പോ കറിയിലൊക്കെ പച്ചക്കറി ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെങ്ങനെ പ്ലേറ്റിന്റെ അപ്പുറത്ത് ഇങ്ങനെ കയറ്റി വെക്കും ഉ ഉം അത് ഓരപ്പ ഉണ്ടാവുമ്പോ അതൊക്കെ കൂട്ടി കഴി ക്കും വേണങ്കിലും വേ ണ്ടങ്കിലും
ആഹ അത്തന്നെ അതേ അവസ്ഥയാണ് നമ്മ മ കുഞ്ഞായിരിക്കുന്ന സയത്ത് ഇങ്ങനെവെജിറ്റബിൾസ് സൊക്ക കൊടുക്കുമ്പോ വലിയ പാട അവിയലൊക്കെ അവിയൽ വയ്ക്കുമോ നിങ്ങൾ
ഓ അവിയല് ഇവിടെ ഭയങ്കര ഇഷ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട
ഇഷ്ട ആഹ് അവിയലൊക്കെ വെകുമ്പോ അതിനകത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ പറ കഴിക്കാൻ വലിയ പാടാ അപ്പോ ഹസ്ബൻഡ അല്ലെങ്കിൽ രണ്ടു പേരും കറക്റ്റായിട്ട് കഴിച്ചിരിക്കും
ആ ആ ഉം അതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഞായറാഴ്ച ആയ അവർക്ക് ഞാന് ചോറ്ടുത്തൊന്നും കൊടുക്കണ്ടന്നെ ഇങ്ങോട്ട് വിളിക്കല വേഗം കൊണ്ടാന്നാ പറയാം
ഓ ആ ദൂരാ
ക്കൻ ഒന്നും കാട്ടൊന്നുല്ല നല്ല ഫ്രണ്ട് അങ്ങനല്ല നല്ലതായിട്ടെന്നെ കമ്പനിയായിട്ടെന്നെണ് പക്ഷേ നല്ല പേടിയൂആണ്.
ആഹ് അത്പിന്നങ്ങനെ വേണ്ടേ ഫ്രണ്ട്ഷിപ്പുഎല്ലാം എന്നാലുഒരുപേടിവേണ്ടേ.
അതേടിആണ് ന്നാലും ഞാനാണ് പിന്നിം ഒന്ന് ഒന്ന്പറ ന്നാ രണ്ട് അങ്ങനല്ല അടിക്കാനൊക്കെ വെ വാട്യൊക്കെ ട്ക്കാൻ ഒക്കെ പോവാ ന്നാലു ഞമ്മൾ പറിമ്പോ ആ ഒരിതേ ല്ല അഹ് കയ്ക്കാൻകൈ ആഹ് ആ ആ ആ അങ്ങൻതന്നെ ഞാൻ വടിട് ക്കു ഒഹ് എന്നാലൊരു പേടി അങ്ങൻ ട്ട്ന്നുല്ല അട്ച്ചാ പിന്നെ ഒന്നുല്ലല്ലോ ആ വേദന മാറി മാറിലാർച്ച് ത്യാ വടിട്ക്കാനൊക്കെ പോവും, അപ്പൊ ന്നോട് താ പറിയ കയ്യൂല കയ്യൂല ന്നേ പറയൊള്ളു പിന്നെ നമ്മളൊന്നും ആയ തേ പോലെഒന്നുഅല്ലമക്കക്ക് ഞമ്മളൊക്കെ ആയന്നർഞ്ഞാൽ ഞമ്മളെന്തും കഴിക്കാ അതേപോലെ കളികളോ പൊർതൊക്കെ എർങ്ങിയാൽ മ്മക്ക് കളികളുണ്ട് ഇപ്പത്തെ മക്കക്ക് കളികളങ്ങനൊന്നും അറീലല്ലോ
ആഹ് സത്യം ആ അവർക്ക് അവരുടെ ഒരു കാലഘട്ടത്തിഅവര് പോണുണ്ട് അങ്ങനെ അവര് ആഹ് നമ്മളെന്തെല്ല നമ്മളീ പ്രായത്തിൽ ന്തെല്ലാ കളികൾ കളിക്കാൻ പോവെ
ഞാനിന്റെ വല്ല്യ മോനോട് പറിയെ ഞങ്ങളൊക്കെ ഫോൺ ഇങ്ങൻത്തെ ഫോണൊക്കെ പ്പളാ കാണ് ണത് ർഞ് അപ്പൊന് ഓനൊക്കെര് അത്ഭു തണ്ടാവുല്ലോ എങ്ങെ ഫോണില്ലതൊക്കെ എങ്ങനെ മ്മച്യേ എങ്ങനെ ജീവിച്ച്.
എന്തെല്ലാം കളിക്കള
എന്തൊക്കെ കളികൾ ഞാൻ പർ ഞങ്ങളോക്കെ കളികൾ സ്കൂൾ വിട്ട് വരുമ്പോല്ലാരെ അവര് ചോദിക്കുമ്പോൾ പിന്നെ കൂടെല്ലെൻ കളിക്കാൻ പോയ വരൂലേ അങ്ങനെ മേൽ ചളീം തും ഒക്കെട്ടെ വരുള്ളു പ്പോൽ കു കുളി കഴിഞ്ഞ് രാവിലെ പോയാണ്ട് കുളിച്ചു വേറെ ഡ്രസ്സ്‌ ആ ഡ്രെസ്സിൽ ഒന്നുല്ലല്ലോ നമ്മക്ക് അൽക്കാൻ അതോണ്ടാണ് ഹസ് സുഖങ്ങളേ
ആണ ആണോ മണ്ണും ചെളിയും ഒന്നും പറ്റുന്നില്ലല്ലോ അവര് പ്രകൃതിയോട് ഇണങ്ങി കളിക്കുന്നില്ല നമ്മള് ചെരുപ്പിടാതൊക്കെ നടക്കുവാരുന്ന് കുഞ്ഞിലെ
ആ ആണ് അതൊക്കെ ഞാൻ പറയും വര് ആ അടുക്കള ഭാഗത്ത് ചെരുപ്പ് വെച്ചിട്ട് സിറ്റൗട്ടിന്റെ ഭാഗത്തുക്കൂടെ എറങ്ങാണെങ്കി എന്റെ മോനും മോളും പറയും വല്ല്യ മോന് പറയും ഉമ്മാ ആ ചെരുപ്പ് എടുത്ത് കൊണ്ട് വരോ അപ്പു അങ്ങനെ എടുത്താൽ ഈ കാല് കൊണ്ടവൻ ചവിട്ട് കണ്ടപ്പോ കയ്യൂല്ലമ്മാ കയ്യൂല്ല
ഉം അതാണ് ചെരുപ്പൊക്കെ ഇല്ലാതെ വല്ലപ്പോഴും നടക്കണമെന്ന് പറയുന്നത് പക്ഷേ മണ്ണും ചെളിയും പറ്റണതും നല്ലതാ ആ കാലിന് നല്ല ഒറപ്പും ബലവുമൊക്കെ കിട്ടണോങ്കിൽ മണ്ണിലൂടെ ചവിട്ടി നടക്കണമെന്നാ പറയുന്നത്
അതൊന്നും ഓര്
അറിയത്തില്ല നമ്മള് കണ്ടിട്ടുണ്ട് നടക്കാനൊക്കെ പോകുന്നോരെ നമ്മുടെ ആ ഭാഗ അത് നടക്കാൻ വന്നിട്ട് ഇവിടൊക്കെ നല്ല ഏരിയുണ്ട് ഇവിടെ നട ഷ് ചെരുപ്പൊക്കെ ഊരിവെച്ചി അവര് കൈ വീശി നടക്കും
അതാണ് ഡോക്ടർ പറഞ്ഞെ ഇപ്പൊ ന്റെ കാലിൻ്റെ ഒര് സൈഡ് ഭാഗത്തായിട്ടാണല്ലോ വേദന ഉണ്ടായിരുന്നത് റ്റ് കാണിച്ച് ഡോക്ടറെ കാണിച്ചിട്ട് എന്നോടെന്താ പറഞ്ഞെ ചെരുപ്പുപയോഗം നിർത്താ എങ്ങനെ മുറ്റം അടിക്കാൻ ഇതിനൊന്നും ചെരുപ് ഇവിടേയും ഇപ്പൊ ഒരുവിധം മുറ്റൊന്നും അടിക്കാനില്ലാതെ ഇവിടെയൊന്നും അങ്ങനെ അല്ലാട്ടാ ഇവിടെയൊക്കെ ഞങ്ങക്ക് സാധാ മുറ്റം തന്നെയാ എന്നോട് റഞ്ഞ് മുറ്റടിക്ക സമയത്ത് പൊറത്തേക്ക് എന്തിന് ഇറങ്ങണം അപ്പൊക്കെ ചെരുപ്പ് ഊരിയിടാം ഇപ്പോ അകത്തും ചെരുപ്
ആ ഇപ്പോ അകത്തും ചെരുപ്പിട്ടല്ലേ നിയ്ക്കുന്നത് ആ ആ ഞാനും ഈ ഒണ സമയത്തെ ഇപ്പൊ ചെളിയൊക്കെ അല്ലല്ലോ ഒണക്കു സമയത്തൊക്കെ മിറ്റത്തോട്ട് ഒക്കെ ഇറങ്കുമ്പോ ചെരുപ്പ് ഇല്ലാതെ ഒക്കെ നടക്കും ഒന്ന് നടന്നു നോക്ക് രാവിലെ ചെരുപ്പ് ഇല്ലാതെ ഇച്ചിരി നടന്നു നോക്ക് നമ്മടെ ശരീരത്തിന് കിട്ടുന്ന ഒരു സുഖം പറഞ്ഞത് അറിക്കാൻ - ക്കണം
അത് പറഞ്ഞ് ന്റെ ഭർത്താവിന്നോട് പറഞ്ഞ് ഈ ചെരുപ്പിനെ ഒഴിവാ ക്കൂല പ്പ എന്താ ചെയ്യാന്ന് എന്നോടങ്ങനെ ഡോക്ടരും കൂടേ പറഞ്ഞപ്പോ ഇതിന്റെ എടേല് നിക്ക് തീരെ കാല് നെല അതിൽ തന്നെ വെക്കാ കഴിയാതെ അപ്പം- ഞരമ്പില് രക്തം ഒര്- കാലിന്- ഞാൻ എന്താ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക് പറഞ്ഞത് എല്ലിന്റെ ഡോക്ടറ് രക്തോട്ടം- കൊറഞ്ഞു രക്തഓട്ടം അവിടെ നടക്കണില്ല അതെന്താ- മണ്ണായിട്ട് യാതൊ തോര് ബന്ധും പെയിന്റുംചളി വന്ന് പക്ഷെ ഞാൻ പറ അന്നേ കളി ഈ സമയത്തൊക്കെ നല്ലോണം അതും ദേ കുറച്ചു കലാവായിട്ടു ഇങ്ങനെ ഉള്ളിൽ ഇരിക്കു അങ്ങനാണ് അപ്പോ ആ കാലിനു തരിപ്പ് തരിപ്പ് വരിക
അതുവല്ല മുറ്റമൊക്കെ ടൈലായിരിക്കൂലോ മുറ്റം ഒക്കെ ടൈൽ അല്ലേ
അല്ലല്ല അത് പിന്നെ ഞാനങ്ങനെ പറയ്‌ ഇവടിടാൻ പറയുമ്പോ എന്നോട് അവന്റെ കാല് എന്ന് റെഡിയാകുവോ അന്ന് മാത് മുറ്റങ്ങനെ ഈ മുറ്റ് മുറ്റം കൂടി അങ്ങനില്ലെങ്കില് പിന്നെ നമ്മട് അടുത്ത് അങ്ങനെ ഇറങ്ങീട്ടുപോലുമില്ല
നല്ലതല്ല നമ്മളൊക്കെ ടൈൽ ഇട്ടേക്കുന്നോണ്ട് ചൂട് സമയത്ത് അങ്ങ് അതിന്റെ ചൂടൂടെ അടിക്കും
ആഹ്
എന്റെ വീട്ട് ആ എന്റെ വീട്ടിലാ എന്റെ ഞാൻ ജനിച്ചു വളർന്നു വന്ന വീട്ടിൽ അവടെ ടൈൽ ഇട്ടിട്ട് ഇട്ടേക്കുവല്ല മുറ്റവാ പക്ഷെ അവടെ ചെന്നുനിന്ന അത്രം ചൂടില്ല
ആഹ് ആഹ് ആഹ് ആഹ് ഇവടെ ഞങ്ങക്ക് കുറച്ച് മുറ്റേ ഉള്ളു അപ്പോ എന്നോടിത പറേണ്‌ ഇപ്പോ എന്നോട് വൈകുന്നേരം പറയണ്ട് മുറ്റത്തൂടെ ഇറങ്ങി നടക്ക് ചെരിപ്പില്ലാതെ നടക്ക് അങ്ങനെ നടന്നാല് രണ്ടൂസം ന എല്ലാം സോപക്ക് അപ്പോ ഇന്നോട് ഇതന്നെ ഡോക്ട മരുന്നൊന്നും ഞാൻ തെർന്ന്ല്ല ലീതിനി മാറണമെങ്കി ഇതേ മാർഗം നമുക്കൊന്ന് രണ്ടു പിന്നെ ഞാൻ രാവിലെ മുറ്റമ നൈക്കുമ്പോ സിറ്റൗട്ടിലൗടെ വന്നി രി ക്കും ചെ ക്കെടുത്തു ഞാൻ ഇടുണ്ടോനോക്കാനു ആ സമയത്ത് പൊറത്തറങ്ങു ചെരുപ്പിടാതെ നട പറ്ഞ്ഞ്ട്ട് ഇപ്പോ ശീലാവ്ണ്ട് ഇപ്പോ കല്ലൊന്നും കുത്ത്ണതൊന്നുല്ല ഇപ്പോ കാലിന് നല്ലൊരു സു
സുഖം കാണുന്നുണ്ട് ആ കിട്ടുന്നുണ്ട് ഞാനും ചെലപ്പൊക്കെ ഈ ഒണക്ക സമയത്തൊക്കെ നടക്കാനൊക്കെ പോവായിരുന്നു അപ്പഴ് എൻറെ ഹസ്ബൻഡും പറയും അവിടെ ചെന്നിട്ട് ചെരുപ്പ് ഊരി ഒരിടത്ത് വെച്ചിട്ട് നടക്കണന്ന് പക്ഷേ എനിക്കതങ്ങോട്ട് പറ്റത്തില്ല നമ്മള് മിറ്റത്തൊക്കെ നടക്കുന്ന പോലെ
ഉം ആഹ് അതാണ് അതാണ്
ഉം അങ്ങനെ ചെരിപ്പില്ലാതെ ആൾക്കാര് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്
എന്റെ ഇതിലിതാ വല്ല്യ ആൾക്കാരൊക്കെ പ്രായയായ ആൾക്കാർക്- - ചെരുപ്പന്നെല്ല അങ്ങനെ ഇപ്പളും നടക്കും ക്കണ്ടല്ലൊതി ലെ ധികം വയസ് ഒരു എമ്പത് എൺമ്പത്തഞ്ച് ആയതൊക്കെ ഇവടെ അങ്ങാടികളിലൊക്കെ വരുമ്പോ ഞാൻ കാണല്ണ്ട് ഞങ്ങടെ വീടിന്റെക്കപ്പുറത്തൊക്കെ ഇല്ലോര് ട്ട് ഞാൻ പറിം എന്റെ ഭർത്താവിനോട് പറിം അങ്ങനെ അതന്നെ വേണ്ട്യേത് അയ്റ്റെങ്ങ് ചെരു പില്യ
ആഹ് അവർക്ക് പക്ഷെ അതിനോട് എണങ്ങി ചേർന്നോണ്ട് കൊഴപ്പ പ്പയില്ല അവരുടെ കാര്യം അങ്ങനങ്ങ് സെറ്റായി ഈ തഴമ്പൊക്കെ വരും ആഹ്
പിന്നെന്താ
ആഹ് പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു സുഖായിട്ടൊക്കെ ഇരിക്ക്ന്നു
ഉം എന്ന ഞാൻ വിളിക്കണ്ട്ടോ ഉം